കേക്കുന്ന.
ആഹ് കേക്കാലോ.
സുഖായിട്ടിരിക്കുന്ന
ആ സുഖായിട്ടിരിക്കുന്ന്‌. എന്നാ വിശേഷം വിശേഷം നല്ല വിശേഷം. മഴയുണ്ടോ? ആ ഇവടെ മഴ ഇന്ന് ആ മഴ ഒണ്ടായിരുന്നു അവടെയോ?
ഉം ഇവ്ടെ നല്ല മഴയായിരുന്നു ഇവ്ടെ നല്ല മഴയായിരുന്നു
ആ ഇവിടെയും മഴയുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞപ്പം വല്ല്യ കൊഴപ്പവില്ലായിരുന്നു.
ഓ ഓ ഇവടെ ഉച്ച കഴിഞ്ഞപ്പഴാ മഴ തൊടങ്ങിയത് വ ല്യ മഴയായിരുന്നു.
അതേല്ലേ? കൊതുക് ശല്യോക്കേണ്ടോ?
കൊതുക് കൊറവാണേ. കൊതുക് ഒരു സന്ധ്യ സമയത്തേ ഒള്ളു പക്ഷേ ഈ ച്ച ശല്യം വല്ല്യ കൂടുതലാ
കൊതുക്കുണ്ടൊത്തിരി
ഓ ഈ മഴ ഇങ്ങനെ തൊടങ്ങി അപ്പോ തൊട്ട് ഈ ഭങ്കര ഈച്ചയാ എന്തൊക്കെ ചെയ്തിട്ടും പോണില്ല എന്നാ എപ്പഴും തൊട കേ എല്ലാം ചെയ്യുന്നത എന്നി ട്ടും ഭങ്കര ഈച്ച ശല്യ അവിടേക്കേ ഇണ്ടോ
ഇവിടെ ഇല്ല ഇവിടെ ഈച്ച അങ്ങനെയില്ല കൊതുകേ ഒള്ളൂ പറബ് അട്ത്ത്ണ്ടോ
ആഹ് പറമ്പൊന്നുല്ല പറമ്പില്ല വീട്ടിൽ പ്രത്യേകിച്ച് ജീവികളൊന്നുല്ല ആകെയള്ള ഒരു പൂ ച്ചയാണ് അത്‌
എല്ലാ എല്ലായിടത്തു അങ്ങനെന്നെയാണോ?
ആഹ് ഇവിടെ മിക്ക ഉള്ളിടത്തും ഈച്ച ശല്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു ഉച്ച വരെ ഉണ്ടാവൂള്ളേ അത് കഴിയുമ്പോ കാണത്തില്ല
ആഹ് ഇവിടിപ്പോ ഈ സീസണിൽ ഇല്ല ഒരു ഇതേയുള്ളു
ഓ എന്താ
എല്ലാ ദിവസവും മഴയുണ്ടോന്ന്
ആഹ് എല്ലാ ദിവസവും മഴയാണ് ഇപ്പം കുറച്ച് ദിവസായിട്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് രണ്ടു ദിവസം മഴ ഇല്ലായിരുന്നു എന്നാലും രാത്രി എല്ലാ ദിസവും മഴയാണ്
ആഹ് അതെയല്ലേ
ആഹ് ഇപ്പൊ ഇടക്ക് നല്ല ചൂടൊക്കെ അല്ലായിരുന്നോ ഒ തിണക്കിനൊരു ആശ്വാ എന്നാലും എടയ്ക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തൊണ്ടിരിക്കുമ്പോ പേടി തോന്നും കാരണം ഇതുപോലെ മഴ പെയ്തൊണ്ടിരുന്നപ്പോഴല്ലേ വയനാട്ടിലൊക്കെ ഉരുൾ പൊട്ടലൊക്കെ ണ്ടായത് ഇല്ല ഇല്ല നമ്മള് സേഫ് ആയിരിക്കും എന്നാലും മറ്റുള്ളവരെ കാര്യക്കെ ഇങ്ങനെ ന്യൂസിലൂടെ ഒക്കെ കാണുമ്പോ ആകെ ഒരു
അ അ ആ അതെ അതെ അതാപാട്. മ് ആ ഇവിടെ മഴയുണ്ട് എന്നാലൊത്തിരിയില്ല. ഇടിയൊക്കെ വരുമ്പഴ നമുക്കപപാട് മഴയാണെ കുഴപ്പമില്ല.
ഓ ചെറിയ കാറ്റ ഒള്ളായിരുന്നു.
ഏ അങ്ങനെ കാറ്റൊന്നുല്ല.
ആ അ
ഉം ഓരോ സ്ഥലത്തൊക്കെ ഭയങ്കര കാറ്റാന്ന പറ വെള്ളപ്പൊക്കെ നമുക്ക് അടുത്ത് അടുത്ത് നമ്മു അങ്ങനെന്നും ആറൊന്നുല്ല. വെള്ളപ്പൊക്കങ്ങനെ വല്യ കുഴപ്പുല്ല. അവിടെയൊക്കെ വെള്ളപ്പൊക്കണ്ടാവുന്ന ഇടമാണോ?
ഇല്ല ഇല്ല നമ്മളവിടെന്നും വെള്ളപ്പൊക്കംന്നും ഉണ്ടാാവത്തില്ല എന്നാലും ന്യൂസിലൊക്കെങ്ങനെ ആ ടൗൺ ഏരിയ ക്കെ ഇങ്ങനെ കാണുമ്പോ ഒരു പേടിയാ.
ആ അതെ അതെ അതെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലം അല്ലേ വെള്ളമൊന്നും വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല
ഇല്ല ഇല്ല വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. എന്നാലും ഈ ചൂട് സമയത്ത് കെടക്കാനൊക്കെ വല്യ പാടായിരുന്നു. ഉറക്ക ഉറങ്ങാനൊന്നും പറ്റത്തില്ലായിര്ന്ന് ആ ആ അപ്പൊ നമ്മൾ ആഗ്രഹിച്ചല്ലേ മഴ പെയ്
ആ അതെ അതെ അതെ അതെ ആ അതെ ഈ തുണി ഉണങ്ങാനൊക്കെയാന്നെ പാട്. ണ്ടുള്ളൊരു പാഠേ ഒള്ളൂ
മ് അങ്പ ആ പണിയൊക്കെ കഴിഞ്ഞ് അതും പ്രത്യേകിച്ച് കുട്ടികള് സ്കൂളിൽ പോണ ടൈം ആയോ ണ്ട് യൂണിഫോമൊന്നും ഒണങ്ങി കിട്ടത്തില്ല മ്.
ക്ക് യൂണിഫോംക്കെ മാറ്റം ഉണ്ടോ അതോ?
എന്താ?
പിള്ളേർക്ക് സ്കൂള് യൂണിഫോംക്കെ ഇപ്പൊ കഴിഞ്ഞ വർഷതന്നെയണോ അതൊ മാറ്റം ഉണ്ടോ? മാറണോ മാറിയോ?
എനിക്കൊരു മോളാ അവളിപ്പ ചേർത്തിട്ടേ ഉള്ളു.
ആ ഉള്ളൂ ല്ലേ ആ അതുകൊണ്ട് കുഴപ്പം യൂണിഫോക്കെ എടുത്തോ?
ആ എല്ലായിടത്ത്
അ ആ എൽ കെ ജിയിലാ ല്ലേ?
ആ എൽ കെ ജി
സ്കൂള് അടുത്ത് തന്നെ ഉണ്ടോ എങ്ങനെയൊക്കെ പോകുന്നേ കൊണ്ട് വിടോ
ഇല്ല ബസിലാ പോണേ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരുണ്ട്
ആ ഇരുന്നൂളു വാരെങ്കും കുഴപ്പമൊന്നു ഇല്ല ല്ലെ
ആ ഇല്ല ഇല്ല ആ ഇല്ല കൊഴപ്പൊന്നുല്ല ആ അയിന് മുന്നേ അവള് പ്ലേൽ പോകുന്നുണ്ടായിരുന്നു അ അതുകൊണ്ട് എൽ കെ ജി പോകവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഉം അവിടെ എങ്ങനെ പണിയൊക്കെ കഴിഞ്ഞോ ഓ കുട്ടികളൊക്കെ എ എ എത്രെലാ പഠിക് ക്ക്ണേ
ആ മൂത്തവൻ പത്താം ക്ലാസ്സായി ഇളയവൻ നാലില്
ആ ഉം
ഉം പിന്നെ വൈട്ടന്നാ ഫുഡ്
ഉ വൈകിട്ട് പ്രത്യേകിച്ച ഒന്നുമല്ല ഞാനിങ്ങനെ ആ ഡയറ്റ ഒക്കെ നോക്കിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കഴിക്കും
ആണോ ഞാനും അതെ അതേ അവസ്ഥല്ലാ ഞാനും ഇണ്ടായിട്ടില്ല
ആഹ് ആഹ് ആഹ് എങ്ങെനെ ഞാൻ ഫുള്ള് ഷുഗർ കട്ട ഇപ്പത്ത തുടങ്ങീട്ടത് രണ്ടു വർഷമായി
ആഹ് അത്ര ആയോ
ആ അത്ര അത്രയും ഷുഗർ കട്ടില്ല അത് ഡെലിവറി കഴിഞ്ഞപ്പോഴേ നല്ല വെയിറ്റ് ആയിരുന്നു അങ്ങനെ പിന്നെ ഷുഗർ കട്ടക്ക ഹൈറ്റ് ക്ക് കൊറ ഹൈറ്റ് ഒരു നൂറ്റി അമ്പത്തയഞ്ചേ ഉള്ളൂ
ആഹ് ആ അ ഹൈറ്റ് നമുക്ക് കുറവാണെങ്കിൽ വെറ്റ് തോന്നും
ആ അപ്പൊ ഡെലിവറി കഴിഞ്ഞപ്പോഴ അത്തേക്ക് ഒരു എഴുപത് കിലോയോള ആ അപ്പൊ നൂറ്റി അമ്പത്തഞ്ച എഴുപത്യപ്പോ വലിയ അന്തരംല്ലേ ഇപ്പൊ കുറഞ്ഞിട്ട് കറ നറ്റ അമ്പത്തഞ്ചായി
ആഹ പതിനഞ്ച് കിലോ കൊറഞ്ഞോ
ആഹ അത്രയും കുറഞ്ഞു എന്നാ നല്ല പാട് പെട്ട് രണ്ട വർഷം എടുത്തിട്ടാ കുറഞ്ഞത്
ആഹ ഞാനിപ്പോ ഒരു മാസ ആയള്ളൂ ഷുഗർ കട്ട ആായിട്ടോ രണ്ട വർഷംക്കെ അല്ലേ ഇടക്കൊന്നും മധരം കഴിക്കത്തേ ഇല്ല
ആ ഇടക്ക ഇപ്പം അഞ്ചാറ് മാസമൊക്കെ കൂടുമ്പോ എന്തെങ്കിലുമ ഒക്കെ ശരി അത് ഇപ്പൊ ഷുഗർ കഴിക്കാൻ തോന്നത്തില്ല ചായ അല്ലേലേ കുടിക്കത്തില്ല
ആണോ ചോറോ
ചോറൊക്കെ കൊറച്ച് കൊറച്ച് കഴിക്കും
ആഹ് അതെ
ഉ ഇല്ല ഇല്ല ഒരു നേരം വൈകിട്ട് എന്തായിലും ക അല്ലെങ്കി ഓവർനൈറ്റ് ഓഡ്സ് ക്കെ കഴിക്കും രാവിലെ രാത്രിയിൽ ഓവർ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് അത്വ അത് രാവിലെ ഫുൾള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി എത്ത് കഴും പിന്നെ ഒരു ആറ മണിക്ക് മുന്നേ ഫുഡൊക്കെ കഴിച്ച് കഴിയും രാത്രിയിലെ ആഹ് എക്സസൈസ് ഇപ്പൾ കുറേ നാളായിട്ടില്ല കഴിഞ്ഞ നോമ്പ് ഈ ഈ നോമ്പന് നിർത്തിയതാണ് എക്സസൈസ് പിന്നെ തുടങ്ങി റ്റില്ല
ആഹ ഉം ഉം ഉ
ആ പിന്നെ ഇപ്പൊ വെറ്റ് മെയിന്റ്റയിൻ ചെയ്ത് പോണോണ്ട് വല എക്സസൈസ് ഇല്ല ഉം
ല്ലായിരിക്കും
ഇല്ല ഇല്ല മധുരമൊക്കെ നിർ നിർത്തി ഇപ്പൊ കഴിക്കണോന്ന് തന്നെ ഇല്ല
ഇല്ല ഇല്ല ആ ആ ആഹ് അതാ നല്ലത്
അപ്പൊ മധുരം കഴിക്കുമ്പോഴാ ബുദ്ധിമുട്ട് എന്തോ പോലെയാ
അപ്പൊ എണ്ണ പലഹാരൊക്കെയോ
എണ്ണ പലഹാരം ഒന്നും കഴിക്കത്തില്ല ബേക്കറിക്കെ ഫുള്ള് നിർത്തിയത ഇപ്പൊ എങ്ങനെ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും കൊതി തോന്നുവാണെങ്കിൽ കഴിക്കും
ആഹ് അതേ ഉള്ളൂ
അതെ പക്ഷെ അതിനനുസരിച്ച് ഒരുപാട് മാറ്റം ഉണ്ടായി വെയിറ്റ് മാത്രല്ല സ്കിനോക്കെ സൂപ്പറായി ഒരുപാട് മാറ്റണ്ടായി ആ അതെ ഇ അത്‌ ഇ ഷുഗർ കട്ടിന്റെ അതെ ആ സ്കിൻ നല്ല നല്ല സ്കിന്ന് സ്കിന്ന് നമ്മളെ സ്കിന്ന് നല്ല മാറും
അതെയല്ലേ ആ ഞാനിപ്പ തുടങ്ങിട്ടേയുള്ളൂ എത്ര നാള് കൊണ്ടാ അങ്ങനെ മാറ്റം വന്നേ
ഏ ഷുഗർ കട്ട് തുടങ്ങി വ ഇല്ല ഒരു വർഷം ഒന്നുമായില്ല വൺ മന്ത് ഒക്കെ ആയപ്പോഴേ ക്കും സ്കിന്നിനൊക്കെ നല്ല നല്ല മാറ്റം വന്നു വെയിറ്റൊക്കെ പയ്യെ പയ്യയാ കുറഞ്ഞത് പക്ഷെ സ്കിനൊക്കെ ഒരു മാസം ആയ പ്പോഴത്തേക്കും നല്ല മാറി
ഉം ഉം ഉം ഞാനും ഇപ്പോ അങ്ങനൊക്കെ ഇപ്പൊ രാവിലെ ആന്നേരം ചായയൊന്നും വേണ്ട വെള്ളം വെറും ചുടുവെള്ളം കുടി ക്കുവോ
ആഹ് രാവിലെ എണീറ്റിട്ട് ചൂടുവെള്ളം അല്ല സാധാ പച്ചവെള്ളം കുടിക്കും
ആ ആ കുടിക്കണേ ഉം ഉം ഉം
ആഹ് അത് കണ്ടിന്യൂ ചെയ്താ മതി നല്ല റിസൾട്ട് ഉണ്ടാവും
ആഹ് ഞാനിപ്പോ ശ്രമിക്കുന്നുണ്ട് എവിടെ വരെ എത്തൂന്നൊന്നും അറിയത്തില്ല ഉം ആ മധുരം കുറച്ചാ തന്നെ പകുതി നമ്മക്ക് ആ ഇപ്പോ ആർക്കും വണ്ണവൊന്നും വേണ്ട നമ്മുക്കൊ ക്കെ പെട്ടെന്ന് വണ്ണം ആഹാരം കഴിച്ചാൽ വണ്ണം വെയ്ക്കുന്ന ശരീരവാ അതുകൊണ്ടാ പാട്
അതെ അതെ എല്ലാരും തൊടങ്ങിട്ട് പെട്ടെന്ന്ങ്ങ് നിർത്തി കളയും ആഹ് ഓഹ് ഓഹ് അഞ്ചടി നാലിഞ്ചന്ന് പറയുമ്പം
അത്യാവശ്യം പൊക്കൊണ്ട് നല്ല പൊക്കൊണ്ട്
ഓ എനിക്ക് ഈ സെന്റിമീറ്റർ അങ്ങനെ പറയാനേ അറിയാവുള്ളൂ
നൂറ്റി അമ്പത്തിയഞ്ച് സെന്റിമീറ്ററോ അപ്പൊ അഞ്ചടിയൊക്കെ ഒള്ളായിരിക്കും
ആഹ് ആഹ് അങ്ങനെയാണല്ലേ
ആഹ് അഞ്ചടിയായിരിക്കും
പിന്നെ പിന്നെ വേറെന്താ
വേറെന്നാ വി
വിശേഷം വേറെ പ്രത്യേകിച്ച് വിശേഷ ഒന്നുല്ല
എപ്പൊ പിള്ളേർക്ക് കൊച്ചിന് എപ്പോ സ്കൂളി പോണം എത്ര മണിയാവുമ്പോൾ
ഒരു എട്ടര ആവുമ്പോ പോവും ആഹ് നാല് തിരിച്ചെത്തുമ്പോ നാല് മണിയാവും
ആഹ്
ബസ് തിരിച്ചെത്തുമ്പോ നാലുമണിയാ
ഉം ഉം
അവിടെ എത്ര മണിക്കാ പോണേ
ആ ഇവിടെ അമുക്ക് ഒമ്പതരക്ക ആകുമ്പോ ഒമ്പതരയ്ക്ക് പോയാ മൂന്നേ മു ക്കാല് വരെയാ ക്ലാസ് നാലുമണിയാമ്പ പിള്ളേര് വരും
ഓഹ് ഓഹ് ഇവിട കുട്ടിക്ക് ഒമ്പത് മണിക്കാ ക്ലാസ് തുടങ്ങുന്നേ പക്ഷേ ഒരു എട്ടരയാവുമ്പോഴത്തേക്ക് ബസ് വരും
ആഹ് ആഹ് ആഹ് അതെല്ലേ
ആഹ് അതെ, അവിടെ എങ്ങനെ പ്രൈവറ്റ് ആണോ? ഗവണ്മെന്റാണോ? ആഹ് ഒര് മൂന്ന് കിലോമീറ്റർ ഇപ്പറം
ആഹ് ഗവണ്മെന്റ് ഉണ്ട് പ്രൈവറ്റ് ഉണ്ട് പ്രൈവറ്റിലാ പഠിക്ക്‌ന്നെ.
ഓഹ് ഓഹ് ഓഹ് ഓഹ് ഇപ്പൊ എല്ലാരും പ്രൈവറ്റിലാണല്ലോ?
ആഹ് അതെ അതെ വേറെ, ഇതിലൊര് കോള് വര് ന്നുണ്ടെന്നാ തോന്ന്ണെ വേറൊരു കോള് വെര്ന്നുണ്ട്.